ഓക്കെ ന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആ പിന്നെ നിങ്ങടെ അവിടെ പത്താം ക്ലാസ് കഴിഞ്ഞ ആരുണ്ടായിരുന്നു
ആ പത്താം ക്ലാസ്സിൽ എൻറെ മോൻ ഉണ്ടായിരുന്നു
ഓഓ ഒണ്ടായി ല്ലേ എങ്ങനെ ഒണ്ടായിരുന്നു മാർക്കൊക്കാ
മാർക്കൊക്കെ പൊതുവിലെ ഇപ്പം കൊറവ് തന്നെ പിന്നെ അവനിക്ക് മാർക്ക് കൊറവായിരുന്നു എന്നാലും മൂന്നാലഞ്ച് എ പ്ലസ് ഒള്ള്
ഓ ഓ ആ
മൂന്നാല് എ പ്ലസും ഒണ്ടായിരുന്നു പിന്നെ എയും ബി പ്ലസും ഒക്കെ തന്നെ ഇപ്പൊ നാളെ നാളെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അപേക്ഷയേ
ആ റീവാല്യുവേഷന് കൊടുക്കുന്നില്ലേ ഒന്നിനും
റീവാല്യുവേഷന് കൊടുക്കുന്നില്ല കൊടുത്താലും കിട്ടൂലാന്ന് ഒറപ്പൊണ്ട് കാരണം അവ എഴുതീല്ലെന്ന് പറയും അവന് അതൊക്കെ ടഫ് ആയിരുന്നെന്ന് പറയാ മാക്സ് ക്കെയാണ് അവനിക്ക് ഭയങ്കര പാട്
ഓ പരീക്ഷ എക്സാം പാടായിരുന്നോ
ആ പാടാര എന്ന് അവൻ പറഞ്ഞു
ഓ ഓ ഓ അപ്പൊ പിന്നെ റീവാല്യുവേഷന് കൊടുത്തിട്ടും കാ
ആ പൈസ പോണത് മിച്ചം അതുകൊണ്ട് പിന്നെ താല്പര്യപ്പെട്ടില്ല പിന്നെ അവനും പറഞ്ഞു കൊടുക്കണ്ട ഏ കൊടുക്കണ്ട എനിക്ക്ത് കിട്ടൂല കൊടുത്താലും എന്ന് പറഞ്ഞു
അവടെ പിന്നെ വേറെ ഇതൊ
അവന്റെ ഫ്രണ്ട്സുകളൊക്കെ വടെ അടു ത്തുള്ളതൊക്കെ ഒണ്ടായിരുന്നു എന്നാലും ഫുള്ള് എ പ്ലസ് കിട്ടിയ എന്റെ ഒരു നാത്തൂന്റെ മോക്ക് ഫുള ള്ള് എ പ്ലസ് ഒണ്ട്
ആ ഒണ്ടല്ലേ ആ ആ ആ ആ
സ്കൂളിലാണ് പഠിച്ചത് അവക്ക് ഫുൾ എ പ്ലസ്വണ്ട് അവള് നേരത്തെ പഠിക്കാൻ മിടുക്കിയാണ് ആ ആ
പിന്നെ ഇവന്റെ ഫ്രണ്ട്സിനെ പഴേത്പോല് തന്നേ
ആ ഫ്രണ്ട്സിനെയൊക്കെ ചെലർക്ക് ഏഴ് എ പ്ലസ് കിട്ടിയവരൊണ്ട് രണ്ട് കിട്ടിയവരൊണ്ട് ഒന്ന് കിട്ടിയവരൊണ്ട് പിള്ളേർ പഠിയ്ക്കണ്ടേ പഠിക്കത്തില്ല അതല്ല ഇ പാട് അവർക്ക് ഏത് സമയോം കളിയും മൊബൈല് പ്പോ ഈ മൊബൈല് വന്നതിന് പിന്നെ മൊബൈലേന്നുള്ള രീതിയിലാണ് പിള്ളേർ നട പഠിക്കത്തില്ല അവർക്ക് എക്സാമെന്ന് പറഞ്ഞ ഒരു വെലയില്ലാത്തണക്കിനാണ് അവര് ഇപ്പം പോയി എക്സാമൊക്കെ എഴുതിയത്
വിദ്യാഭാസ ഞ്ഞ് എപ്പഴും വെല ഒള്ളേല്ലേ നമ്മള് പഠിച്ചാല് എപ്പഴെങ്കിലും നമ്മക്കത് ഉപകാരപ്പെടും
ഉം ഉം അ താണ് എന്റെം മ എന്റെ മോള് പഠി ക്കുവാരുന്ന് ആ അവള് പഠിക്കുവായിരുന്നു കൊഴപ്പൊന്നും ഇല്ലാരുന്നു അവക്ക് ഒമ്പതേപ്ലസൊക്കെണ്ടായിരുന്ന് ഒമ്പതേപ്ലസും ഏയും ഒക്കെണ്ടായിര്ന്നു
ഓല്പ്പ എന്ത് ചെയ്യുന്നു
ആ എനിക്ക് മോളാരിയത്തിൽ വെഷമൊന്നും ഇല്ലായിര്ന്നു. അവള്പ്പം ബീ ടെക്ക് കഴിഞ്ഞിട്ട് നിക്കയാണ് മേര്യേജായി
ഓക്കെ ഓക്കെ
പിന്നെ എങ്ങും ആയില്ല ഒന്നും ജോലിയൊന്നും ആയില്ല
ആ മോന് മോന് എന്ത് ജോലിയിലോട്ട് പോവാന താല്പര്യം എനി എന്ത് പഠിക്കണംന്നാണ് മോൻ പറയുന്നത്
ആ അവന് അങ്ങനെ ഒരു അമ്പീഷനൊന്നുല്ല ഇങ്ങനെയൊക്കെ നിക്കയായി
എന്നാലും ഏ ഏത് ഏതിനോടാണ് താല്പര്യം എന്തിനാണ് ഈ പ്ലസ് വൺ പ്ലസ് ടു ഏത് സബ്ജക്ടെടുത്ത് പഠിക്കണമെന്നാണ് പ
ആവോ നി ഇപ്പൊം നാളെ പറയുന്നു കൊമേഴ്സ് എടുക്കാന്നാണ് പറയുന്നത് മാത്സൊത്തിരി ആ മാത്സ് ച്ഛനു മുന്നിൽ ഭയങ്കര ടപ്പ്
കോമേഴ്സില് അക്കൗണ്ടിങ്ങൊക്കൊണ്ട് അക്കൗണ്ടിങ്ങൊക്കെ കോമേഴ്സില് വരുന്നതാണ് അക്കൗണ്ടിങ്ങെന്ന് പറയുമ്പ കാല് വരുന്നതാണോ
ഉം ബി എച്ച് എസ് സിയില് ബി എച്ച് എസ് സി ആക്കാന്ന് പറഞ്ഞാണിരിക്കിന്നത്
ആ ആ അപ്പ നാളെ സ്കൂള്ല് പോവുമ്പോഴത്തേക്ക് നാളയല്ലെ അഡ്മിഷ റ്റം കൊട്കണംന്ന് പറയിണ്ട് അപ്പൊ ആടെ ഏതൊക്കെ സബ്ജക്ടുണ്ടന്ന് നോക്കീട്ട് മാത്സ് ഇല്ലാത്ത ആ സബ്ജക്ട് നോക്കീട്ണെ ആ ഒരു നോക്കിട്ട് കൊടുത്താലും മതിയോ
ആ ഇന്നല അതില് മാത്സ് ഇല്ലാത്ത ഇതില് ഇത്തിരിയെ ഒള്ളന്ന് പറയുന്നേട്ട് ഈ കൊമേഴ്സില് പിന്നെ ഉണ്ടന്ന് പറ്ഞ്ഞാ അതില് സിഗിലുണ്ടോ സിവിലാണെങ്കി ഏ ഇംഗ്ലീഷ് ആണ് പിന്നെ പടം വരക്കാനും മേക്സാണ് അത് മൊത്തം സിവിൽ ല്ലെ കണക്ക് ആ സി വി എച് എ സ്സി അത് സിവില് സിവില് ഏ
വി എച്ച് എസ്സീ ല് സിവിലല്ലേ
സിവില്
വി എച്ച് എസ് സി ല് സിവില് മേക്സ് ഉണ്ടല്ലേ
ആഹ് മേക്സ് ഉണ്ട്
പക്ഷെ വി സി വി സി സിവിലല്ലായിര്ന്നോ എടുത്തിരുന്നെങ്കിലും നമുക്കിപ്പോ പ്ലസ് ടു കഴിഞ്ഞ ശേഷം പഠിക്കാൻ മടിയാണെങ്കിലും നമുക്ക് ആ സിവില് ബേസെയ്ത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാല് ഇപ്പൊ എഞ്ചിനീയറിങ്ങ് ആർ വയറ്ക്കേ ചെയ്യുന്നണക്ക് ഏതെങ്കിലും ഓഫീസൊക്കെ വർക്ക് ചെയ്യാം
ആ ഞാ കൊമേഴ്സ് ഉണ്ടേന്ന് പറയുന്ന അത് കൊമേഴ്സ് അത് മലയാളത്തിലാണെന്ന് പറയുന്നേക്കവിടേ മൊത്തവും മലയാള ആണെന്നോ ആ മലയാള ആണെന്നോ
ഓ മലയാളം ആണെങ്കിലും നമ്മള് പിന്നീട് അങ്ങോട്ട് ഒരു സബ്ജക്റ്റ് മാത്രല്ലല്ലോ ഇംഗ്ലീഷ് എല്ലാ സബ്ജക്ടും കാണും ഇപ്പൊ പ്ലസ്ടു കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും പഠിക്കണോങ്കിലും മലയാളത്തിലല്ല നമ്മള് ഏത് കോഴ്സ് പടിച് ച്ചാലും പിന്നീടുള്ള കോഴ്സ് എല്ലാം ഇംഗ്ലീഷിലാണ് എന്റെ ഒരറിവില് പ്ലസ്ടൂ ല് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മലയാളത്തിനെ പറ്റി എനിക്കറിയില്ല മലയാളം മീഡിയ ഇൻഗ് ഇല്ല ഇംഗ്ലീഷ് മീഡിയം മാത്രേ ഒള്ളൂന്നാണ് എന്റെ ഒരു അറിവ്
ആ മലയാളം ആണെന്ന് പറയുന്നേട്ട് കാരണം ഇവിടെ അട്ത്തുള്ള എന്റെ അനിയത്തിടെ നാത്തുന്റെ മോൻ പ്പം ആ വി എച്ച് എസ് സി ലാണ് പഠിക്ക്ണത് വി എച്ച് എസ് സി ആണ് എടുത്തെന്ന് പറഞ്ഞ് അവിടെ തന്നെ കരവാരത്താണെന്ന് പറഞ്ഞ് അവനും കൊമേ സാണെന്നാണ് പറഞ്ഞേ
ഓ മലയാളാണല്ലോ അവരും ആ സ്കൂൾലാണോ പഠിച്ചത്
ആ അവന് പ്പം പ്ലസ് വൺ ആണ് ഇപ്പം പ്ലസ് ടു
നിങ്ങള് കോഴ്സിനെ പറ്റിയൊക്കെ വിളിച്ചന്വേഷ്ചായ്ന്നോ
ആഹ് അന്നെന്നെ ഒന്ന് ഒന്നു നാളെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. പോയി ഇതെല്ലാം അനേ ഏ വിളിച്ച് ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ച് അന്നേരം ഒരു പറഞ്ഞതാണ് ഇങ്ങനെ ഇതാണ് എളുപ്പം ന്നൊക്കെ പറയുന്ന കേട്ട
ഈ കൊമേഴ്സും സിവിലും മാത്രെള്ളോ ള്ളോ വേറെ വിഷയ വേറെ അവിടെ ഒന്നും ഇല്ല ആ സ്കൂളില് വേറെ സബ്ജക്റ്റ് ഒന്നുല്ലേ
അത് ഞാൻ ചോദിച്ചില്ല അത് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാം അവനിയിപ്പോ നാളെ പോവുമ്പോ ഡീറ്റെയിൽസ് ആയി ഒന്നു അവരൂടെ ചോദിക്കുമ്പോ അറിയാല്ലോ
ഈ ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ഒന്നു എട് ക്കന്ന്
ആ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതന്നും എടുത്ത് കണ്ട പോവാന്നെ
ആ ഫിസിക്സും കെമസ്ട്രിയ ഉള്ളതിനകത്ത് ഓൾറെഡി മാത്സ് ഉണ്ട് ഫിസിക്സ്
ആഹ ഞാൻ ഞാൻ ടീച്ചറിനെ അവന്റെ ടീ ടീച്ചറിനെന്നല്ലെ വിളിച്ചപ്പോഴും ടീച്ചർ പറഞ്ഞു ഫിസിക്സ് കെമിസ്ട്രി ബയോ അങ്ങനെയുള്ള സബ്ജെക്എടുക്കരുത് ഹുമാൻറ്റീസ് ഒക്കെ ആണെങ്കിൽ ഇവൻ കൊണ്ട് തരണം ചെയ്ത് പോകാൻ പറ്റും
ആ ഇപ്പൊ മാത്സ് ഇല്ലെങ്കിലും സയൻസ് അതായത് ബി എച്ച് എസില് സയൻസിന്റെറ അകത്ത് മാക്സ് ഇല്ലെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട് ഈ ഫിസിക്സും കെമിസ്ട്രിം നമ്മൾ പത്ത് വരെ പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയ അല്ല പ്ല വൺ പ്ലസ് ടു വല്ല കെമിസ്ട്രി ആ ഈ കെമിസ്ട്രി സ്ട്രിയെ ഫുള്ള് മാറ്റ്യോണ് ഫിസിക്സ് പിന്നെം കുഴപ്പമില്ലാണ്ട് നമ്മടിക്കാൻ പക്ഷെ കെമിസ്ട്രിയക്കെ ഫുള്ള് ടഫ്ഫ്ആണ് പ്ലസ് വൺ പ്ലസ് ടു ഇനിപത്താം ക്ലാസ് കണക്കല്ല
അത് തന്നെ ടീച്ചറും പറഞ്ഞത് അവനെ കൊണ്ട് ടീച്ചർമാർക്ക് അറിയല്ല പഠപ്പിച്ചവർക്ക് അറിയല്ല എന്ന അവര് പറഞ്ഞു ഇതെ പോലെ അന്നും അവനെ കൊണ്ട് പറ്റത്തില്ല നിങ്ങള് ഹ്യുമാറ്റീസ് അങ്ങനെയാണെ ഹ്യുമാനിറ്റീസ് എടുക്കണം ഇല്ലെ വി എച്ച് എസ് സില് മാക്സ് ഇല്ലാത്ത നോ നോക്കി എടുക്കാൻ പറഞ്ഞു സയൻസ് വിഷയങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞു കൊമേഴ്സാ അങ്ങനെയുള്ള എടു എടുത്താലും കുഴപ്പ ഇല്ലന്ന് പറഞ്ഞു വി എച്ച് എ സി യില്
ഉം ഉം വി എച്ച് എസ് യിൽ അവിടെ എന്തരെക്കെ ഉണ്ടൊന്ന് ഒന്ന് നോ കാം
ആ എന്നിട്ട് അവര് പറഞ്ഞന്ന് പറഞ്ഞു കഴിഞ്ഞ നമ്മളള് വിചാരിച്ചപ്പൊ അവര് തന്നെ അപേക്ഷക്കാന്ന് പറഞ്ഞ് അവിടെ തന്നെ കുട്ടികൾ കുറോ അനെ കൊണ്ടായിരിക്കും എന്തോ അവിടെ അവര് അഡ്മിഷൻ എടുക്കും എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരം പിന്നെ അല്ലാതെ കൊടുത്ത കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു വേ ബുദ്ധിമുട്ടാവൂല്ലേ നമുക്ക്
ആ ഹ ഓക്കെ ഓക്കെ ആ ഇല്ലെങ്കിലും ചെല സ്കൂളിലേക്ക് നമുക്ക് നേരത്തെ അഡ്മിഷൻ എടുത്തിടാൻ പറ്റും റ്റും
ആഹ് ഇതിപ്പം പൈസ മാനേജ്മെന്റ് സീറ്റ് ഒന്നും അല്ല അല്ലാതെ തന്ന ഗവൺമെന്റ്
അവര് അ അപ്ലേ ചെയ്യാന്നാരിക്കും ക്കും പറഞ്ഞേ ടൊലാത് അവിടെന്ന് അപ്ലേ ചെയ്യാന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്
പറഞ്ഞത്
ആഹ ഓ അവരെ അപ്ലൈ ചെയ്ത് അവരെ സ്കൂളിൽ അവരാണല്ലോ എടുക്കുന്നത് ഓരോ സ്കൂളിലും കുട്ടികൾ എ പട്ടുന്ന ഓരോ സ്കൂളില അവരാണല്ലോ അവരെ സ്കൂളിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അനുയോജ്യമായ കുട്ട്യാളെ തെരഞ്ഞെടുക്കാൻ പറ്റൊല്ലോ
പറ്റുവല്ലോ ഓ അതാണ് അ ചെല്ലാം പറഞ്ഞു അപ്ളൈ ചെയ്യുന്നതിന് പൈസ യൊന്നും ആവൂല നിങ്ങള് കുട്ടിയും കൊണ്ട് വരാൻ പറഞ്ഞു. ആധാർ കാർഡും പിന്നെ ആ നാളെ പോണണ്ട് പോകാതിരിക്കാൻ പറ്റ സ്കൂല്ലോ പോയി എന്തായാലും അഡ്മിഷൻ എടുത്താ അവിടെ ട്ടന്ന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ച്
ഓ നല്ല തെരക്കായിരിക്കും.
തെരക്കായിരിക്കും ഞാനും ഹസ്ബൻഡും കൂടെ പോവാന്ന് വിചാരിച്ച് എനിക്ക് ഹസ് സ്കൂൾ അത്ര കറക്റ്റ് ആയിട്ട് അറിയത്തില്ലേ നമ്മള് കുടുംബശ്രീയില് നമ്മള് പണ്ടെന്തോ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ
ആ സ്കൂളിന് അടുത്താണോ
സ്കൂളിലാരുന്നു അതാണെന്ന് തോന്നുന്നു നമ്മളന്ന് കുട്ടികളാണ് പിന്നെ കുടുംബശ്രീയിലെ സ്ത്രീകളൊക്കെ പോയി പഠിപ്പിക്കുവായിരുന്നല്ലോ പഠിച്ച് അങ്ങനെ ഒരു ഇതു ഉണ്ടായിരുന്നല്ലോ ഒരു ദിവസം ഫുള്ള് ക്ലാസ് ആഹ് നമ്മള് കുടുംബ ഫീൽഡ് അംഗങ്ങളാണ്
ഓ ഓ അപ്പം എന്തായാലും സ്കൂളില് നോക്കിട്ട് സ്കൂളും പല ആ കുട്ടി ഏതൊ ഒരു കുട്ടിയവിടെ പഠിക്കണന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ കുട്ടി എടുത്ത് സ്കൂളിന്റെ കാര്യം നമ്മളിപ്പോ അഡ്മിഷൻ മാത്രം നോക്കിയാൻ പോരേ സ്കൂൾ എങ്ങനെയാണ് അവിടുത്തെ കുട്ടികൾ അങ്ങനെയാന്നൊക്കെ തിരക്കണം
കുട്ടികൾ കുഴപ്പമൊന്നു ഇല്ലാ നല്ല കുട്ടികളൊക്കെ തന്നെ അല്ല ക്ലാസ്സുകളൊക്കെ തന്നെ പിന്നെ വെളിയിന്നുള്ള കൂട്ടുകാരുമായിട്ടൊന്നും ഇട ഇടപെടരുതെന്ന് പറഞ്ഞു കാരണം അവരുമായിട്ട് കൂടുതൽ അടുപ്പം ആവരുതെന്ന് പറഞ്ഞു വെളിയിനു
ആ ആ ആ
സ്കൂളിൽ പഠിക്കുന്ന കുട്ടി
അത് പാരൻസ് ആാണ് നമ്മള് അത് ഏത് സ്കൂളിൽ പോയാലും ആ എല്ലാ പുറത്തുന്നുള്ള കുട്ടികളും സ്കൂളിലുള്ള കുട്ടികളും കാണും നമ്മള് കുട്ടികള് വിചാരിച്ചാലേ അവര്ത
ആ അന്നേരം പുറത്തന്നുള്ള കു കുട്ടികളുയിട്ട് കൂടുതല് ബന്ധപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു
ആ ആ ഓക്കെ ഓക്കേ
കാന്റീൻ ഉണ്ടെന്ന് പറഞ്ഞു കുട്ടിയൊക്കെ ചോറ് കൊണ്ട് ചെല്ലാ പൈസ കൊടുക്കണം ചോറ് കൊണ്ട് ചെല്ലാത്തവര കുട്ടികളൊക്കെ ഉണ്ടല്ലോ ദേഹത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ ഒരു ചിലരു മു പൈസന്ന് പറഞ്ഞാ മുപ്പ മുപ്പത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നു കുട്ടിക്ക്
ആ അത് നല്ലതല്ലേ ഒന്ന് രണ്ട് കറയാണെങ്കിലും അവർക്ക് കഴിക്കാല്ലോ
അന്നേരം ഉണ് കൊണ്ട് ച്ചേല്ലാത്ത കുട്ടികളൊക്കെ അവിടെന്ന് കഴിക്കന്നു പിന്നെ മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ കൊടുത്തമ്മ കറികള്
ആ ആദ്യം നുപ്പതിരുക്ക് ചോറ് മാത്രമേ ഉള്ളൂ
അത ചോറും കറിയും ഉണ്ട് അല്ലാതെ സ്പെഷ്യല ആായിട്ട് നമ്മൾ കറി വേ ടിക്കുന്നതിന് സ്പെഷ്യലാന്ന് പറയുമ്പോൾ ചില കുട്ടികള് വീട്ടീന്ന് ചോറ് മാത്ര കറിവയ്ക്കാ